ആഹ് എന്തൊക്കെണ്ട് വിശേഷം
എന്തൊക്കെണ്ട് സുഖായിട്ടിരിക്ക്‌ണു എങ്ങനെ മഴയൊക്കെ ഇണ്ടോ അവിടെ?
ആഹ് മഴ കഴിഞ്ഞ ദിവസം എടക്കൊന്ന് രാത്രിയില് കൊറച്ച് മഴയൊക്കെ ഇണ്ടായി പിന്നെ മഴയൊന്നുല്ല ഈ എട ക്ക്‌ വെച്ചിട്ട് ഇങ്ങനെ മഴ പെയ്യുമ്പഴേ ഭയങ്കര ചൂടണേ പിന്നെ വെയില് വരുമ്പഴേ വയങ്കര ചൂട് അങ്ങനെ ഇന്ന്പ്പോങ്ങനെ കൊറച്ച്ങ്ങനെ മഴക്കാറ് ങ്ങനെ
കൊറവുണ്ട്ല്ലേ ആഹ് ആഹ് ചൂടിന് കൊറച്ച് കൊറവ്ണ്ട് ഇപ്പ ഇവിടിണ്ട് ഞാനിപ്പോ എന്താന്നോ ഫോണ് ഫുൾ ടൈം യൂസ് ചെയ്താലേ പ്പി പിള്ളാരും ഇങ്ങനെ ഫോണ് യൂസ്യ്യാണേ ഉപയോഗിക്കാണ് ഫോണ് പിള്ളാരും ഉപയോഗിക്കുയാണല്ലോ ഫോൺ ഉപയോഗിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ
ആഹ് ഈ കുട്ടികളിൽ ഈ ഫോൺന്റെ ഉപയോഗം കൊറച്ച് കൂടുതലാണ് ഉം
ക്കെ കാരണം അത് മ്മതന്നെ ഇങ്ങട് ഇരിക്കാണ് ഇവര് ഈ ഗെയിമ് അതേപലെ അഹ് ഈ സോഷ്യൽ മീഡിയ അത് നമ്മ ത്കള് ഭയങ്കര യൂസ് ചെയ്യാണല്ലോ അവര് ഈ റീൽസും കാര്യങ്ങളൊക്കെ കണ്ട്ട്ട്
ഉം എന്താന്ന് വെച്ചാ ഇപ്പൊ ആഹ് ഇപ്പൊ വെക്കേഷനും തൊടങ്ങിയില്ലേ ഇപ്പൊ ഫോണിലല്ലാണ്ട്പ്പൊ അവര് ഇരിക്ക്ണുല്ല്യ
ആഹ് സ്കൂള് ലീവ് ആയതുകൊണ്ട് അവര് ഫുൾ ടൈം എഹ് എല്ലാ സമയും
ആഹ് അതന്നെ ഫോണിലിരിക്കാ ഉം
ആഹ് അവരപ്പ ഈ നമ്മൾ വെ ടി വി നമ്മള് യൂസ്യ്യുന്നില്ല ഉപയോഗിക്കുന്നില്ലല്ലോ അവര് ടി വി ഒന്നും വെറും ഫോണ് മാ ത്ര ഉപയോഗിച്ചിട്ടേ
ഉം ഇവടി അതെ കുട്ടിക്കാണെങ്കി ഫോൺ കൊടുത്ത മാ ത്രേ അടങ്ങി ഒതുങ്ങിയിരിക്കൊള്ളൂ
ആഹ് എഹ് നമ്മളൊക്കെന്ന് പറയുമ്പോ പണ്ട് ഒരുപാട് കളിക്കാനൊക്കെ എറങ്ങീണ്ടായിരന്നു പൊറ ത്തു കൂടൊക്കെ ഇപ്പഴത്തെ കുട്ടികള് ആഹ് ഇപ്പൊ അവര് ഇത്തിരി നേരം കിട്ടിയാ ഫോൺ എടുത്തു ഗെയിമ് അതേപോലെ യൂട്യൂബില് പിന്നെ ആഹ് ഇ ഇസ്റ്റ്ഗ്രാം ഇതൊക്കെ തന്നെയാ പണി എത്ര പറഞ്ഞാലും ആ ഒരു സാധനത്തിന്റെ ആഹ് ഇല്ലേ കേൾക്ക്ന്നില്ലേ എത്ര പർഞ്ഞാലും നമ്മള് ഇങ്ങനെ പറഞ്ഞൊണ്ടിരിക്ക്യന്നല്ലതെ അവരത് തിന്റെ ഒരു ഉപയോഗം കൊറക്കിണന്നല്ല്യ
ഉം കൊറക്കിണേല്യ എന്താന്ന് വെച്ചാ ഉപയോഗം കൂടി വരിയാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ ഇതിന്റെ മൂലമായി
ക്ക്
കുട്ടികൾക്ക് ക് ഓരോ അസുഖങ്ങളും വര്കയാണേ. കാണ ആ അതെ അതെ ഉം ഇ പച്ചേ ഉം കണ്ണിന്റെ പ്രശ്നം ഉം അതെ അതെ
ഉം ആണേ തലവേദന ഭയങ്കര ഇപ്പൊ കൊറച്ച് നേരം തന്നേ അവരി ഇരിക്കുമ്പോളേക്കും അവർക്ക് ഭയങ്കര തലവേദന. ആ ഓഹ് ടെൻഷൻ ഭയങ്കര ടെൻഷൻ എന്താറിയില്ല ഭയങ്കര ടെൻഷൻ. ക്കെനാണ് എന്താണറിയില്ല ഇത് ഇത് തന്നെ
ആഹ്
ഇപ്പെ ഇള്ള ഇത് നോക്കൊണ്ടൂ അയ്എന്താച്ചാ കുട്ടികൾ ഈ ഫോൺ യൂസ് കൊണ്ടായിരിക്കും ഇവർക്കൊന്നും താങ്ങാന്ള്ള ശേഷിയില്ല പെട്ടെന്ന് തല ചുറ്റി വീഴാ
ആഹ് അത് ശെ
എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ആരോഗ്യ കൊറവല്ലേ കാരണം നമ്മളുടെ ഇതൊക്കെ ഇങ്ങനെ നശി ച്ചോണ്ടിരിക്കല്ലേ! ഏഹ് അതോണ്ടായിരിക്കും തലവേദന വര്ആ ഇതേപോലെ പെട്ടെന്നവർക്ക് സ്ട്രെസ്സ് കൂടാ. ഏഹേ ടെൻഷൻ ടെൻഷൻ കൂടിയിട്ടായിരിക്കും.
ഉം അതെ അതെ ഉം ചെയ്യാൻ പറ്റ്ന്നില്ല നമ്മളെന്താന്ന് വെച്ചാ ചെലേ ആഹ് ചെലെ കുട്ടികള് വാശി പിടിച്ച ഇതല്ലാതെ വേറൊരു പരിഹാരം നമുക്ക് കിട്ട്ണ്ല്യാ വാശി പിടിച്ച അവർക്ക് ഫോണാണെങ്കിൽ ഫോൺ ഇങ്ങനെ കിട്ടണം നിർബദ്ധാണ് അങ്ങെനേ ഹെലോ ഹെലോ ഹെലോ
കേൾക്ണ്ടോ? ഹെലോ! കേൾക്കാതേ ആ ആ ആ ആ എന്നാന്നോ അവർക്കിഇപ്പോ ആഹ് ഭക്ഷണം കഴിക്കെണങ്കിൽ പോലും അവർ ക്ക് ഫോണ് വേണം. ഫോണിൽ ഗെയിം കാണാ അല്ലെങ്കിൽ വേറെന്തെ ന്തെങ്കിലും ആക്ടിവിറ്റീസ് അവർക്ക് അതില്ള്ള കാര്യങ്ങൾ ഇല്ലെങ്കില് അവർക്ക് ഭക്ഷണം എറങ്ങില്ല.
ആഹ് അതെ തേ തേ
ഇപ്പം നല്ലെ ബുദ്ധിമുട്ടാണ്. എത്ര പറഞ്ഞാലും ഒരു അൻസരണ ഇല്ലാണ്ടായിട്ട്ണ്ട്.
ഉം ഉം നമ്മള് അവര്ക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ അതിന്റെ വാശി വേറെ ഭയങ്കര വാ ആഹ് വാശി വേറെ ആണ് ഭയങ്കരായിട്ട് വാശി നമ്മള് പർഞ്ഞാ കേൾക്കില്ല അങ്ങനെ. ഇപ്പ എന്താന്ന് വെച്ചാ കുട്ടികളോട് പൊർത്ത് ത്ത് പോയിട്ട് കൂട്ടുകാരുടെ കൂടെ പോയി കളിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല കൂട്ടുകാരുണ്ടെങ്കിൽ പോലും അവരു വീ വന്നാ ഈ ഫോൺ എട്ത്തിട്ട് ഇരിക്കലെന്നേണ് ഫോണിൽ ഇരുന്നിട്ട് ആഹ് ഇപ്പൊ കുട്ടികൾക്ക് പണ്ടത്തെ കളികളൊന്നും ഇപ്പോ അ അങ്ങനെ ഒന്നും ഇല്യാ.
അങ്ങനെയൊന്നും ഇല്യാ. പണ്ട് നമ്മള് ഈ ചെരട്ടയു ഇതൊക്കെ അപ്പോവെച്ച് അവിടെ ഇവിടെയൊക്കെ പോയിരുന്നു കളിക്ക്യായിരുന്നു. ഇപ്പോളെത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ പളിയും പരിപാടികളൊന്നും അറിയില്ലല്ലോ. അവരത് ചെയ്യെല്ല ഏഹ് നമ്മള് ഇങ്ങനെ ബുദ്ധിമുട്ട് കുട്ടി ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോ അവർക്ക് ദേഷ്യാണ് വരിക
ആ ദേഷ്യം ആണ് കേൾക്കൂല അതെ അതെ കൂടുതലാ
പ്പോ ഭയങ്കര ദേഷ്യാണ് കാരണം എന്താച്ചാ അവര്ക്ക് ഫാമിലിയിൽ ആരുയായിട്ട് തോ ഒരു വിധ ബന്ധങ്ങളും ഇല്ല ഇപ്പൊ നമ്മള ഫാമിലിന്നൊക്ക ആഹ് കുടുംബങ്ങളിൽ നിന്നൊക്കെ ആരെങ്കിലും വന്നി ട്ട്ണ്ടങ്കിൽ അവർക്ക് എന്ത് ല്ലാ ഈ ആളുകളായിട്ട് ഇവര് ആരേം ഇവരറിയില്ല
ആഹ് അതെ കുട്ടികൾ വന്നിട്ടുണ്ട്
അതാണേ
ഒരു ഫോണിലാണങ്കി നോക്കിങ്ങനെ ഇരി
ആഹ് ഫോണിലാണെന്നുണ്ടങ്കി ആ ഫോണ് തല ഫോണിൽക്കിണ്ട് താത്തിയാ പിന്നെ തല പൊന്തില്ല
ആഹ് അത് തന്നെ അങ്ങനന്നെ നിക്ന്നത് അങ്ങനെ കു കുട്ടിയാൾ ടെ ഇത് മൊത്തത്തിൽ അങ്ങനെ മാറിയിരിക്കുണു ഇപ്പോ
മൊത്തത്തില് അങ്ങന മാറിട്ട് ഇണ്ടേ അപ്പൊ ഇനിയിപ്പോ ഈയൊരു രണ്ട് മാസം ങ്ങണ്ട് കഴിഞ്ഞ് കിട്ടുമ്പോഴേക്കി
രണ്ടു മാസം വെക്കേഷൻ ആയത് കൊണ്ട പ്രത്യേകിച്ച് പറയാൻ ഇതിലന്നെ മം
ഫോൺ അത് കിട്ടിയ ഫോണ് കിട്ടിയ പിന്നെ അവര് സൈലന്റായി യാതൊരു പ്രശ്നോല്ല അവര് ഇനിയിപ്പോ എന്തെങ്കിലും ഒരു ചെറിയ പണി അവരത് ചെയ്യില്ല
മ്മ് അതെ
ചെയ്യട്ടേന്ന് പറഞ്ഞാ പിന്നെ അവര് വീണ്ടും അതിൽ തന്നെ മുഴുകിയിരിക്കാണെ അതൊ ഒരു സൈസ് എന്താന്ന പറയാ ലഹരിയൊക്കെ ഉപയോഗിക്കോ എന്ന പോലേന്ന് ഇപ്പൊ ഈ ഫോൺ ഉപയോഗം എന്ന് പറയുന്ന അതിനങ്ങട്ട് ആഹ് അത് മ്മല് ഇൻങ്ങട് അവര് ഇതായിന്നാണ് എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല
മ്മ് ഇവിടെ എന്താ ചെയ്യണന്ന് വെച്ചാലെ കുട്ടികൾക്ക് ആ ഫുഡ് വേണ്ട
ആഹ് ഭക്ഷണം അവർക്ക് ഭക്ഷണം വേണ്ടന്നെ ഭക്ഷണം ഇല്ലെങ്കിലും
അതാണ് ഇരുന്നോളു എത്ര സമയം വേണങ്കിലും അങ്ങനെ ഇരുന്നോളൂ
ആഹ് അങ്ങനെ ഇരുന്നോളു പണ്ടൊക്കെന്ന് പറയുമ്പോ കുട്ടികള് ഒരാ ചെടിണ്ടാ ചെടിക്ക് ചെടി പൂന്തോട്ടം ണ്ടാക്ക ചെടികള് എവിടുന്നൊക്കെ കിട്ടണന്ന് വെച്ചാ കിട്ടണ കിട്ട്ണ കൊണ്ടുവന്ന് കവറിലൊക്കെ മണ്ണ് നറച്ച് കുഴിച്ചിട്ട് ആ ഒരു എന്റെ ടൈമില് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അന്നതു പോലെ അടുത്ത വീടുകളിലേക്കൊ കളിക്കാൻ പോവ ആഹ് കൂട്ടുകൂടി ആഹ് എന്തെല്ലാം കളികൾ ണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും ചെയ്യാതെ എല്ലാം ഒരു ഓ കുടക്കീഴിലേക്ക് ഒതുങ്ങിയ പോലെ വെറു ഒരു ഫോ ഫോണിലേക്ക് ഇങ്ങട് ഒതുങ്ങി കൂടീക്കാ അതിനാലെ ഇപ്പോ നല്ല ബുദ്ധിമുട്ടാണ്
മ്മ് ഞാന് ഇവിടെ എന്താന്ന് ചെയ്യണന്ന് വെച്ചിട്ടുണ്ടങ്കി ഒരു മണിക്കൂർ ഫോണ് തരാം ഒരു മണിക്കൂർ വേറെ എന്തെങ്കിലും പഠിക്കെ അല്ലെങ്കി കളിക്കേ എന്തെങ്കിലും ചെയ്യാ അങ്ങനെ വാഷി അപ്പൊ ആ ഒരു മണിക്കൂർ മാത്രേണ് വിട ഫോൺ എടുക്കുള്ളൂ അല്ലാ സമയം പിന്നെ ഫോണ് കൊടുക്കില്ല അത് നിർബന്ധയിട്ട് ഇവിടെ മ്മ് മ്മ് ആഹ് അച്ഛനായാലും, അങ്ങനെ പറഞ്ഞിട്ട്. വെച്ചിരിക്കിയാണ് അതുകൊണ്ട്- പിന്നെ ആ ഒരു ഇതില് ഇങ്ങനെ- മുന്നോട്ട് പോകുന്നുണ്ട്. ആഹ്..
പ്രകാരം ആകുമ്പോ എന്താച്ചാ- അവർക്കും അറിയാം, ആ സമയം കഴിഞ്ഞാ- ഫോണ് കിട്ടില്ല അപ്പന്തായാലും- നമ്മള് ബാക്കിയുള്ള- കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യും? അതിലേക്ക് മാറി നിക്കും. എനിക്ക് ഇത്ര സമയം വരെ ഇത് കിട്ടുള്ളൂ, അപ്പോ ആ സമയത്തിനുള്ളിൽ വേറെ- എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ അവർ ചെയ്തു തീർക്കും. ഇത് കഴിഞ്ഞാക്ക ബാക്കി- ക്കി ചെയ്യാലോ എന്ന് വിചാരി - വിചാരിച്ചിട്ട് ബാക്കിള്ള സമയം- അതിലേക്ക് മാറ്റി വെക്ക, ഏ മറ്റത്- അവർക്ക് എത്ര സമയത്തോളാണ് കിട്ടുന്നേ നമ്മളൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അത്രയും സമയം- അവരത് മിണ്ടാണ്ട ഇരുന്ന് ഉപയോഗിക്കും.
അതെ അതെ...
ഇത്ന്ന് പറയുമ്പോൾ നമ്മളൊരു ടൈം ടേബിൾ, വെക്കയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്.
അതെ അതെ അതെ മം, ഇതെന്താന്നച്ചാല് നമ്മള് ഇത്- ചെറുപ്പം മുതലേ അവര് ഭക്ഷണം, കഴിക്കാതിരിക്കുമ്പഴും അല്ലെങ്കിൽ- വാശി പിടിക്കുമ്പഴും, നമ്മളത് ശീലി-
ആ ശീലിച്ചു പോയി നമ്മളത്- കൊടുത്തിട്ട് അവർക്കത് ശീലായി പോയി. അപ്പോ നമുക്കന്നും ചെയ്യൻ പിന്നെ, നമ്മള്ന്നെ അവരെ നശിപ്പ-
അതന്നെ അതന്നെ ഉം, അങ്ങനെയുള്ള ശീലം വന്ന്-
ശീ അതാണ് അത്- വളർത്തിയെടുത്തു ഇനിയിപ്പ- പറഞ്ഞിട്ട് കാര്യല്ല ഇപ്പഴത്തെ തലമുറ, മുറകൾ അങ്ങനെയാണല്ലോ.
ആഹാ ആഹാ....
നമ്മളൊന്ന് പറയുമ്പോഴത്തേക്ക്- അവർക്ക് ഇഷ്ടംപോലെ ക്യുസ്- സ്റ്റിൻണ് ചോദിക്കാന്.
ക്വസ്റ്റ്യൻസ് ഇപ്പോ പണ്ടത്തെ- പോലെയല്ലേ കുട്ടികൾക്ക് നന്നായിട്ട് സംസാരിക്കും.
ആ നന്നായിട്ട് സംസാരിക്കാനറിയ- അവര് ചോ- ക്കുന്നതിനൊന്നും ചിലപ്പോൾ- നമ്മുടെ കയ്യിൽ -
ഉത്തരണ്ടാവില്ല മം. അങ്ങനെ കൊറെ ചോദ്യങ്ങള- പിന്നെ, ഉം.. അങ്ങനെ ചോദ്യങ്ങളും, ഉത്തരങ്ങളൊക്കെട്ട് നല്ല- സംസാരിക്കും ഇവര്ക്ക് ഇത്- കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മള് എന്തെങ്കിലും പറയുകയാണെങ്കിൽ- അവര് അതെന്താ ചെയ്താല്, അതെന്താ ചെയ്തില്ലെങ്കി. ഇഹ് അങ്ങനെ ആഹാ.
പ്പുള്ളത് പറയാൻ പറ്റില്ല, വേണ്ടാന്ന് പറഞ്ഞാൽ എന്താ ചെയ്താല്? അതിന്റെ കാരണം എന്താ? ഏ അപ്പോ ഒ വേണ്ടന്ന് പറഞ്ഞിട്ട്- ണ്ടെങ്കിൽ അവര് അത് തന്നെ- ചെയ്യാൻ വേണ്ടിട്ട് നിക്കണം. അവർക്കൊരു ഒരു ഇതാണ്. പെന്താ ചെയ്താല്, ഞാൻ ഇത് തന്നെ ചെയ്യും, ഏ അതൊ- എന്താ വരാൻ പോണ? അതൊന്ന് കാണണല്ലോ? ഏ അതാണ് അത് മാത്ര - അവരുടെ ഉദ്ദേശം ഉം നമുക്ക് അം, നമ്മള് വേണ്ടാന്ന് പറയുമ്പോ- നമുക്കതിന് കറക്റ്റ് വൈസ്- നമുക്കതിന് - ഇത്രം പറയാണണ്ടെങ്കിൽ നമ്മള്- പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ബുദ്ധിമുട്ടാണ്.
അതാണ് അവരിങ്ങോട്ട് മറിച്ച് ചോദ്യം- ചോദിക്കുന്ന ഒരുതിലേക്ക്- മാറിക്കൊണ്ടിരിക്കയാണ്. അങ്ങനേട്ട് ഫോണ് അങ്ങനെ, കുട്ടികള- ഞനങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ്.
ഉണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് ന നല്ല പോലെ സ്വാധീനിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഇപ്പോതെന്താന്ന് വ- ച്ച വീട്ടിലുള്ള വലിയവർകാണെ, വർക്കാണ് ഭയങ്കരമായിട്ട് ദേഷ്യം വരിക. കാരണം എന്താച്ചാ നമ്മള് വഷ- നമ്മളെ കുട്ടികളെ വഷളാക്കി എന്നള്ളിടത്തോളണ്.
ല.
നിങ്ങ കുട്ടികൾക്ക്. ആഹ് ഞങ്ങളും കുട്ടികളെ വളർത്തിയിട്ടുണ്ട് നിങ്ങ ങ്ങ മാത്രൊന്നു അല്ല, ഏഹ്. ഇതൊക്കെയാണ് പറയാ. നിങ്ങള് മാത്രേ കുട്ടികൾക്ക് വാ ത്തിയിട്ടുള്ളൂ? ഞങ്ങളും അഞ്ചെട്ടണ്ണം വളത്തിണ്ടാക്കിയതാ അല്ലെങ്കി നാലഞ്ചെണ്ണം വളത്തി ഇണ്ടാക്കിയതാ നിങ്ങളെ കുട്ടികള്, ഇപ്പൊ നിങ്ങളൊക്കെ വളർന്നത് അങ്ങനെയാണോ? ഇതൊക്കെയാണ് ചോദിക്ക പാരൻസ് വയസ്സായവര് വീട്ടിലുള്ളവര്. അപ്പൊ നമ്മളും അതിന്റെ എടയില് കെടന്നങ്ങട് ബുദ്ധിമുട്
ഉം ഈ പറഞ്ഞ പോലെ ഈ ഒരു മണി കുറ് എന്നുള്ളതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ നോക്ക. അപ്പൊ
ആഹ് ഫോളോ ചെയ്യ അതെ നടക്കൂ ആഹ് അതൊക്കെ തന്നെ നടക്കൂ. ഞാനൊക്കെ ഇപ്പൊ അലാറം ഇത് നമ്മള് ക്ലോക്കില് ഇത് ഈഹ് സമയൊക്കെ സെറ്റ് ചെയ്തിട്ടാ കൊട്
ആഹ് അഹ്.
നമ്മൾടെ ഇതില് അപ്പൊ അതടിക്ക്ന്ന സമയത്ത് അവർക്ക് തന്നെ അറിയാം. അത് തിരിച്ച് കൊണ്ട് തരണംന്ന്. ഏഹ് അങ്ങനെയാകുമ്പോ എന്ത് ചെയ്യാ അതടിച്ച് കഴിഞ്ഞാ അവരത് തിരിച്ച് കൊണ്ട് അല്ലെങ്കി പിറ്റേ ദിവസം അവർക്ക്ത് കിട്ടണല്ലോ. അപ്പൊ അല്ലെങ്കിൽ അന്ന് കൊണ്ട് തന്നില്ലെങ്കിൽ പിറ്റേ ദിവസം കിട്ടില്ലല്ലോ എന്ന് വെച്ചി യും അവരത് കൊണ്ട തരാൻ ശ്രമിക്കും. ഏഹ്
എന്തായാലും ഞാൻ പറഞ്ഞ വലോ ഇതൊന്ന് ഫോളോ ചെയ്യ്. ശെരിടാ ആഹ് ശരി
ആയ്ക്കോട്ടന്ന.
ആ ആഹ്